ആ പറ
ആഹ് എവിടെ
ഉറങ്ങാ അങ്ങണ്ട് ക്കിയപ്പോ അന്റെ കോള് കണ്ട്
ഏ എന്തായി ഇന്നലെ കളികണ്ടാ
കളി കണ്ട് കളി കണ്ട് കണ്ട് ഇരുന്നപ്പോ ഉറക്ക ശരിയായിട്ടില്ല
രാവിലെണ്ടോ ഇന്ന് കളി ബ്രസീലിന്റെ
രാവിലെ ഞാൻ ഉറങ്ങി ആ കുറച്ച് നേരം ഉറങ്ങിപ്പോയെ രാവിലെ ആ ജല്ല കളി ഉണ്ട്
ബ്രസീൽ അല്ലന്നു ഇനി മുത്തേ മുതലാവില്ല അമ്മാരി കളി ലോക്കാ ആ കൊറച്ച് കാലത്തിന് ശേഷം അയ് രണ്ട് കളിയും അത്ര രസയിരുന്നു പക്ഷെ ഇന്നത്തെ കളി നല്ല രസ ഇണ്ടായിന്ന്‌
ആഹ ഇങ്ങനെ ഇങ്ങനോക്കെ കാഴ്ച്ചപ്പോ നമ്മുക്ക് അറിയില്ലായിരുന്നു അല്ലെ ഹലോ ഹലോ കട്ടായോ? ഹലോ ഹലോ